ഹലോ
എന്തൊക്കെയാ
നല്ല വർത്തനം എന്താ വർത്തനം
എന്ത് നല്ലതന്നെ കൊഴ പ്പം ഇല്ല സുഖമായിട്ട് പോണ ഇങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടേ എല്ലാരും പരിപാടിക് ഒരുങ്ങിപ്പോ പോവൽ തുടങ്ങിന് ജനങ്ങളെ പെരുന്തർക്ക് വണ്ടിയും പടയും ആ അവിടെ അടുത്തരു പരിപാടി ഉണ്ട് പിന്നല്ലേ
ആഹ പിന്നെ ഞാനെ എന്താ പറയാ വിളിച്ച ചാഴ കുടിയൊക്കെ കഴിഞ്ഞില്ലേ
ആഹ ചായുടി കഴിഞ്ഞു
ആഹ ഞാനെ ദോശ ആഹ ഇങ്ങള് ദോശ ഉണ്ടാക്കിയാലേ ന്നരു ക്കുവോ നൊരവെരുവോ
ആ എന്ന് വെച്ചാല് ഇൻക്കതിനെ പറ്റി അറീല്ല ട്ടോ ഞാൻ അരി അരച്ച ദോശേല്ല ചൂട്ണത്
ആരി അരച്ച ദോശ ഉണ്ടാക്കുമ്പ തന്നെ അത് പൊങ്ങി വന്നാലല്ലേ ശെരിയാവുള്ളൂ അപ്പം രസ ടേസ്റ്റ് ഉണ്ടാവൊള്ളൂ
അത് ഞാന് ഈസ്റ്റ്ടും പിന്നെതുടും എന്താ പറ് ഉഴന്ന് ലേശടും ഉഴുന്നുടുംഈച്സ്റ്റ്ടും ഇല്ല ഈസ്റ്റ്ല്ലേ ഇൻസ്റ്റൻറ് ഇസ്റ്റ്ല്ലേ
ആ കടീന്ന് വേടിക്ക്ണല്ലേ
കടേന്ന് മേടിക് ഈസ്റ്റ് പത്ത് രൂപോള്ളൂ ചെറിയൊരു ബോട്ടില് രണ്ടോ മൂന്നോ പ്രാവ്യം നമുക്ക് ഉണ്ടാക്ക ചെറിയൊരു ഫാമിലിക്ക്
ആ അപ്പ നല്ലോ ശരിയാവും അതിട്ടരച്ചാല്
ആ നല്ല പൊങ്ങി നല്ലത് നമ്മൾ ഈ ഇതില്ലേ എന്താ പറയാ അമ്മളെ മസാലദോശല്ലേ
ആ
ആ അത് നെയ് റോസ്റ്റിക്കെ ആ ഒരു ഇതിൽ വരും
ആ പിന്നെ ഞാ എന്താ വച്ചാ ഇവിടെ ഞങ്ങൾ ദോഷ് ണ്ടാക്കിയാലേ ശെരിയാവെന്നല്ല ഇങ്ങള് പറഞം ആ എന്താ അറീ
ആന്താട്ടിയാമതീന്നോ ഇഡ്ലി ഇണ്ടാകി ഇഡ്ലി ണ്ടക്കുമ്പോ ക്ലിയറാവ്ണ്ടോ
ഇടലി ഇണ്ടാക്കുമ്പളും ക്ലിയറാണില്ലേ ഇതെന്താ ഞാൻ പറഞ്ഞില്ല പ്പൊങ്ങി വെരൂലന്ന്ള്ളത്
അയിന് ഒരൈഡ്യണ്ട് എന്ന്ച്ചാലേ നമ്മൾ രണ്ട് ക്ലാസ്സ് അരിത്ത് ത്താല് നമ്മള് ഒരു ക്ലാസ് ഉഴുന്ന് ഇട്ത്തോളീ
രണ്ട് ക്ലാസ് അരിക്ക് ഒരു ക്ലാസ് ഉയിന്നോ
ആ ഇന്നട്ടയ്ക്ക് പിന്നെ ഒര് അരക്ലാസ് ചോറുട്ക്കാ
ആ
ച് വെക്കാ
ആ
അപ്പൊ അയിക്ക് ഒരു മൂ ഇതിന്റെ ഒരു മൂടി ഉണ്ടാവും ഇൻസ്റ്റൻ്റ് ഈസ്റ്റിൻ്റെ ഒരു ചെറിയ മൂടി ഉണ്ടാവും പത്ത് രൂപ് പിന്നെ അയിന്ന് ഒരു രണ്ട് മുടി ഒരു ഒന്നര മുടിയൊകായിറ്റ് രണ്ട് മുടി ഇട്ടോളി ഇത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഇടാ ഉഴന്ന് ഓൾറെഡി പൊങ്ങ്ണ സാനം തന്നേണല്ലോ ഈസ്റ്റും ഇടാ ന്നട്ട് അത് നല്ലോ എളക്കി ഉപ്പും കൂടി അപ് അപ്പതെന്നാട്ട് സെറ്റാക്കക്കിട്ട് എളക്കി വെക്കാ
ആ ഉപ്പ് നമ്മള അരച്ചപ്പം തന്നെ ഇടണം ല്ലേ
അരക്കുമ്പം തെന്നെ ഇട്ടെകണം കാരണംന്താ വെച്ചാ നമ്മള് കൂടുൽ എളക് എളകി കഴിഞ്ഞാലും എന്താണ് പൊങ്ങാതെ വരും പൊങ്ങാത്തൊരു ബുദ്ധിമുട്ട് വരും
ആ അത് ശരി അപ്പ അങ്ങനെ ചെയ്താ നല്ലോ പൊങ്ങി വരുംന്നാ പറിണേ
ആ നല്ലംപൊങ്ങി വരും പിന്നെ അമ്മളിങ്ങനെ കൂടുതൽ എളക്കാന് അതേപോലെ തന്നെ ഓവർ ടൈമ് പൊർത്ത് എന്താണ് എൾ ഇ ഉപയോഗിച്ചീന്ന് ശേഷണ്ടല്ലോ ബാക്കി ഇങ്ങനെ
ആ വെക്കുക
വെക്കും ചെയ്യരുത് അങ്ങനെ അപ്പൊ ക്ലിയർ ആവും അടിപൊളിയാവും
ഇത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങളോട് ഇവിടെ ഇന്റെ മോൻക്കൊക്കെ ദോശ നല്ല ഇഷ്ടാണ് ദോശി ഇഡ്ലിയൊക്കെ ഇഷ്ടാണ് അപ്പോ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഈ ഒരു കാര് കൊണ്ട് ഇത് പൊങ്ങി വരൂലേ ഇപ്പ ഞങ്ങള് അരച്ചച്ചാല് ഇപ്പ ഞാനാ ഇവടെ അരച്ചക്കല് അപ്പൊ ഞൻ അര്ച്ചെക്കുമ്പ ഇപ്പ ഞാനെ ഞാൻ നിങ്ങള് പർ ഉഴുന്നിടും പക്ഷെ ഒരു ക്ലാസ്സ് ഒന്നും എടുക്കലില്ല കേട്ടോ ഉഴുന്ന് ഉഴുന്നിട്ടാ കയ്ച്ച് പോവും കയ്പ്പ്
ഇല്ല ഇല്ല ഇല്ല അത് നമ്മള് ചിലവരൊക്കെ ഇതില് ഇത് ഇടും എന്താ പറയാ ഉലുവമണി ഇടും ഉലുവമണി ഓവറായാ കയ്‌ക്കും എന്ന സ്ഥാനത്ത് ചിലവരൊക്കെ ഒരു സ്പൂണ് ഉലുവ ഇടും ആഹ് ഉലുവ ഇടുന്ന അത്ണ്ടല്ലോ ഇഡലിയേക്കാളും ഇത് കിട്ടണേ ദോശക്കാണ് ഞാൻ ഉലുവ ഇടലില്ല ആദ്യത്തെ
അപ്പൊ ഒരു ഗ്ലാസ് ഉയുന്നിടണം അല്ലേ ആഹ് ഇവിടെ ഞാനേ എടുക്കുമ്മ ആഹ് ഞാൻ ഇവിടെ എന്താ കാട്ടിലാറിയോ ആഹ് ഇവിടെ ഞാൻ എന്ത കാട്ടിലാറിയോ കൊറച്ച് ഉഴുന്ന് എടുക്കും കൊറച്ച് ഉഴുന്ന് എടുക്കും പിന്നെ എന്താ അരി എടുക്കും അങ്ങനെ വെള്ളത്തിലിടും അപ്പൊ എന്നിട്ട് അതെങ്ങനാ അപ്പ സോഡ ഇട്ടാണോ അരച്ചേ ചെലപ്പോ
വേണം കേട്ടോ അപ്പ സോഡ യൂസ് ആക്കണ്ട അപ്പസോഡാ ഉണ്ടാക്കിയ വൃത്തിയാവി ഇൻസ്റ്റന്റ് ഈസ്റ്റിന് വലിയ ചാർജ്ജ് ഒന്നും ഇല്ല പക്ഷെ നമ്മളെ ശരീത്തിന് നല്ലത് ഈസ്റ്റ് ആണ്
തന്നെ
ഉം അപ്പസോഡ ചിലത് പഴുതായി കഴിഞ്ഞ പിന്നെ ട്ടണില്ല
ആഹ്
ഉം പിന്നെ അത് കൊറച്ചധികം ആയി കഴിഞ്ഞാല് കളറും മാറും
ആഹ് മാറൂല്ലേ അപ്പോ ഇതാ നല്ലത് ഈസ്റ്റാണ് നല്ലത് ല്ലേ ഇനി നിങ്ങള് പറഞ്ഞ മാതിരി ഒന്ന് ഇണ്ടാക്കി വെക്കണം ഇവിടെ എന്നിട്ട് ഈ ആ ഇമ്മ എന്ത്‌ര് കളിയാക്കും ഇത് എന്ത് ദോശയാണ് ഇത് അട ഇണ്ടാക്കിയ മാതിരിയാണ് എന്നൊക്കെ പറഞ്ഞിണ്ട് ഇമ്മ ഇങ്ങനെ കളിയാക്കും ഞങ്ങളെ ആ ദോശയൊക്കെ വെള്ളത്തിലുള്ളത് തന്നെയല്ലേ അപ്പോ ആഹ് ഇങ്ങനെ കളിയാക്കണത് കാരണായി
ആഹ്
അപ്പോ ആ ഇത് ഇതെന്താ പറ ആഹ് ശരിയാവന്നെയില്ല ആഹ്
ഉം പിന്നെ നിങ്ങക്ക് എങ്ങനെ വരണേ ഇഡലി ചെമ്പൊക്കെ വരണത് എങ്ങനെ ഇഡലി ഈ സെയിം സാധനം തന്നെ നല്ല കുറച്ച് ടൈറ്റ് നമ്മള് ഒരു കുറച്ചൊരു ഇങ്ങനെ നമ്മൾ കയ്യിലെടുത്ത് വയ്ക്കുമ്പോളേ ഒരു പാകം കൂടുതലവ ആവരുത് ദോശക്കാകുമ്പോ നമ്മൾ ആ ഇഡലി മാവിന്റെ പരുവത്തിൽ അരച്ച് വച്ചിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് അതിൽ വച്ചാൽ മതി ഞാൻ എന്താ കാട്ടിച്ചിട്ടാ ഇഡ്ഡലി അരച്ചേക്കും ചിലപ്പോ കാണാം കുറച്ച് ലൂസ് ആയിരിക്കും അപ്പൊ ഞാൻ എന്ത് കാട്ടും നേരെ അത് ദോശയാക്കി മാറ്റും ഏഹ് കഴിഞ്ഞാല് ഞാനത് ഇഡലി ആക്കി മാറ്റും
ആഹ് ആഹ് ഇഡലിക്ക് അപ്പൊ തോനേ ഇത് പറ്റൂല അല്ലെ വെള്ളം പറ്റൂല അല്ലേ
ഇല്ലേ ഇതില് കുറച്ച് വെള്ളം പറ്റുള്ളൂ അതന്നെ എന്താണ് മിക്സി ക്ക് നമ്മള് ജാറക്കെ നമ്മള് ഇതരകുച്ചോണ്ടിരിക്കുമ്പോള് തണുത്ത വെള്ളം ഉണ്ടെങ്കി അതൊഴിക്കണാണ് ഏറ്റവും നല്ലത് ട്ടോ അല്ലെങ്കി നമ്മൾത് അരഞ്ഞ് വരുമ്പോ തന്നെ ഇത് ചൂടാവും ആഹ് അല്ലെങ്കിൽ ഇത് ചൂടാവും അരി ചൂടാവും അങ്ങനൊണ്ട്
ആഹ് ചൂടായി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടോ ചൂടായി കഴിഞ്ഞാലും പതയൂലാ
ഏഹ്
ചൂടായി കഴിഞ്ഞാലേ പതഞ്ഞു വരൂല അങ്ങനെ ഇണ്ടോ
ചൂടായി കഴിഞ്ഞാല് പിന്നെ ഒരു പൊങ്ങി വരാൻ ഭയങ്കര പാടാണ്
ആഹ് അതാണല്ലേ അപ്പൊ പിന്നെ ഞാന് ഇതുവരെ ഇഡലി ഞൻ ഇണ്ടാക്കി നോക്കി ഇഡലി കഴിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടാ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടാ ഇഡലി ഇണ്ടാക്കാനൊക്ക എപ്പളും പറയും അപ്പൊ ഈ ദോശന്നെ ഇങ്ങനെ ശെരിയാവാത്ത കാരണം ഇഡലി ഞങ്ങൾ ആദ്യം തന്നെ ഇണ്ടാക്കി നോക്കിട്ടില്ല ഏഹ് ഇഡലിന്റെ ഇത് ഇഡലി ക പിന്നെ കുക്കറിലാ ഇങ്ങൾ എങ്ങനെ ഉണ്ടാക്കല് ഇഡലി കുക്കർ ഒക്കെ ഉണ്ടല്ലോ അതിലാണോ
ആ ജൂഗറല്ലേ അതില് ഇരുപത്തൊന്ന് പീസ് കിട്ടുവല്ലോ
ഇരുപത്തൊന്ന് പീസില്ലേ അതെങ്ങനെയ ആ എങ്ങനെ ഉണ്ടാക്കല് എങ്ങനെയാണ് അതെങ്ങനെയാണ് സംഭവം അതെങ്ങനെയ
ഞാനൊരു തുള്ളി എണ്ണമയാക്കും ഒത്തിരി വെള്ളം നോക്കും ടൈൽ വെച്ചിട്ട് ഈ ലെയറ ഫുള് ആദ്യം ഒക്കെ വെച്ചിട്ട് ടൈപ്പ് ഇങ്ങനെ വെക്കുക ചെയ്യ അല്ല ഇവിടെ വിളിച്ചിട്ട് അങ്ങട്ട് കേക്കൂല
അപ്പൊ അത് വെച്ചിട്ട് അത് വെച്ചിട്ട് കയിക്ക് പടില്ല അങ്ങനെ
ആയിക്ക് പകരം ഞാൻ ചെയ്യല്ലേ കാരണം എന്താ വെച്ചട്ടാ അതായത് ഇരുപത്തൊന്ന് പീസ് നമ്മൾ ചെരിഞ്ഞ് കഴിഞ്ഞാല് അങ്ങ അങ്ങേട്ട് ഒക്കെ പോകൂലേ അത് ഇതാ വച്ചിട്ട്
ആ
പിന്നെ തോന ഒഴിക്കരുത് നറച്ച് ഒഴിക്കരുത് ആ ഒരു കുഴി ഇങ്ങനെ ഇതില് പാകത്തിനേക്കെ പിന്നെ പൊങ്ങി വരുമ്പോ നല്ല പാകത്തിന് മേലത്തി മൊട്ടൂല മറ്റൊനീ പിന്നെ പൊന്തി വന്ന മേല ഇത്ര പാത്ര നമുക്ക് കാണാൻ ഭംഗിണ്ടാവ ഭംഗിയും കൂടി വേണല്ലോ
ആ ആ തന്നെ ഭംഗിയാണല്ലോ ആണ് ഇഡലി എല്ലാവർക്കും ഇഷ്ട്ട പക്ഷെ ഇത് ആ ശരിയാവാത്ത കാരണം ഞങ്ങള് ഉണ്ടാക്കി നോകില്ല ഇനി നിങ്ങൾ പറഞ്ഞ രീതിക്ക് ഒന്ന് ഉണ്ടാക്കി നേക്കണം ഏ
ഉം ഇന്നാ ഉണ്ടാക്കി നേക്കിയത് അടിപൊളിയായ്രിക്കും. പിന്നെ അതേപോലെ തന്നെ ഇങ്ങളെന്താ ഇഡലീക്ക് അധികം കറി ഒഴിക്കല് ചട്നിയാണോ അതോ
കറി ആ ആ ചോപ്പ് ചുവ അല്ല ചുവന്ന ചട്നി ഉണ്ടല്ലോ ആ അത്ണ്ടാക്കും ചട്നി ഏതാ ടേസ്റ്റ് കൂടുതല് ഇഡലിക്കൊക്കെ
ആ ഇക്ക് ഇൻക്ക് പൊതുവെ ചട് നിനോട് വലിയ താല്പര്യം ഇല്ല പർഞ്ഞത്. അല്ലേ ആട്കറിയോ അല്ലെങ്കില് എന്താണ് ആ ബിഫിന്റെ കറി അങ്ങനൊക്കേണ് ഇവിടെ അങ്ങനെ ശീലായതോണ്ട് അങ്ങനെ പക്ഷെ എല്ലാർക്കും ഇച്ചിരി ചട്ണി വേണം ഇവിടെ അളിയനിക്കൊക്കെ ചട്ണി മസ്റ്റാണ് ചട്നി ആവണം അ ഇഞ് എന്ത് കളറായാലും കുഴപ്പില്ല
കളറായാലും കുഴപ്പല്ല. ആഹ് അപ്പൊ ചട് ഇഡലിക്ക് ഏതാ ടേസ്റ്റ് തോന്നല് കറിയൊക്കെ ആവുമ്പൊ അതാണൊ രസം അങ്ങനെണ്
ചട്നി തന്നെ കൂടുതൽ ആളുകളും പിന്നെ സാമ്പാറും അത് രണ്ടൂ ആണ് ആ കൂടുതൽ ആളുകളും ചെയ്യുന്നത് ഇഡലിക്ക് പിന്നെ ഞാന് ദോശ വെക്കുമ്പളേ ഉരുളൻ കിഴങ്ങില്ലേ
ആ
ആ അപ്പം ഞാൻ ഉരുളൻ കിഴങ്ങിന്റെ ആ ഒരു കു മഞ്ഞളും കടുകും ഇട്ട് ക
മസാലക്കൂട്ട്
ണ്ട് കടല അതിട്ട് കാണ്ട് ദോശിം അതിന് നമ്മള് ആ പത്തിരി വല്യ കല്ലുണ്ടല്ലോ ഇൻ്റാലിയത്തിൻ്റെ വല്യ ചട്ടി അയിലങ്ങട്
ആ ആ തെറ്റാണ്ല്ലേ അത് ഇഷ്ടാണോ ആ ഉരുളക്കിഴങ്ങേറ്റ് ഉണ്ടാക്ണ ആ സാധനം ഇഷ്ടാണോ
ഏഹ്
ആ ഉരുളകിഴങ്ങേറ്റ് ഉണ്ടാക്കൂലേ അത് ഇഷ്ടാണോന്ന് ചോദിക്ക
ഉരുളകിഴങ്ങ് പുഴുങ്ങ ചെയ്യാ ആദ്യം അയിന്റെശം അത് കുത്തിയൊടച്ച്കാണ്ട് ഉം ഇതാകും അയിൽക്ക് ഇത്ടും ഓ ചക്ക്യക്ക് നമ്മള് കടകും ഈ ഈ കടലേൻ്റെ പൊട്ട് കടലേന്റെ ഫീസും കരിയപ്പിൻ്റെയിലയും ഏഹ് അഅ് ട്ട് ചെറിം ചെറിയ ഉള്ളി ഇതാക്കിയത് അല്ലെങ്കിൽ വെല്യുള്ളി അരിഞ്ഞതൊ ഇട്ടാട്ടാണ്ട് വഴറ്റിട്ട് അയ്ക്ക് ഈ ഉരുളകിഴങ്ങിൻ്റെ ഇത്ട്ട് അതാണ്ട് സെറ്റ് ആക്കിയാണ്ട് കുറച്ച് തേങ്ങാപ്പാലും ആണ്ട് ഒഴിക്കും അല്ല അതൊന്നും ഒഴിക്കാ തെ അങ്ങനെ വെറും അതോണ്ടിന്നെ തേങ്ങാ ഉള്ളിക്ക്ട്ത്ത് മൂപ്പിച്ച്കാണ്ട് അയ്ക്ക് തേങ്ങാപ്പാലും കരിയേപ്പിൻ്റെലിം തേങ്ങാപ്പാലും ഇട്ട് എന്താ ര സംഞ്ചിട്ടാ
വെളിച്ചെറി പൊളിരിക്കും. അത് ഞമ്മൾ സാധാ അരി അരച്ച സാദാ ദോശല്ലേ തു രസാ നോമ്പിനൊക്കെ ഇൻക്ക്. നോമ്പ് നോറ്റ് കൊഴങ്ങിയ നേരത്തൊക്കെ ഇൻക്ക താ ഇഷ്ടം ഉം
ഏഹ് അല്ലാതെ ഇണ്ടാക്കൽല്ല
ഓരൊ സമയത്തൊരരൊ തോ ന്നല. എന്താ കൈമ കിട്ടിയെ അതോണ്ട് ഇണ്ടാക്കാന്നുള്ളതാണ് ഉം
മക്കളൊക്കെ എല്ലാരും കഴിക്കോ മക്കളെ എല്ലാതും കൈക്കോ ചോയ്ച്ച
ഇവിടെ അമത്തോൻക്കാണ് ഭയങ്കരത്. അമത്തോൻക്കെ മിച്ചക്കറി പറ്റൂല. എറച്ചി കോഴി. അയ്‌ലെ എറച്ചി അണെങ്കി നീര് ചെറിയ കായം. ഉം കായത്തില് ഇണ്ടാക്കണം. അല്ലാന്നുണ്ടെങ്കില് പിന്നെ പറ്റെ പൊരിച്ച് പല്ലൊന്നുല്ല. എന്നാലും ഭയങ്കര പൂതിയ. കോട്ട്ത്തെ പല്ലൊക്ക റൂട്ട് കനാലും അങ്ങനിം ഇങ്ങനൊക്കെ പൊയിക്ക്ണ് ഇന്നാലും മൂപ്പർക്ക് അതൊക്കെ ആണ് മനസ്സിന് ഇഷ്ടം. ഊം ബെൽ തിലെന്തെകൂടി കൊണ്ടോണം അല്ല സുഖാണ് ഹും ഇങ്ങള് പിന്നെ എർച്ചി പറ്റൂല മീന പ റ്റൂല വച്ചതൊക്കെഷ്ടാ പിന്നെ എന്നാ ഞാനേ വിളിക്കണ്ട്ട്ടോ ഞൻക്കെ പരിവാ
ആഹ് ആഹ് ഞാന് ആഹ് ആയിക്കോട്ടെ ഞാന്ത് ണ്ടാക്കട്ടെ എന്ന്ട്ട് ഞാന് ആഹ് ആഹ് അയ്ക്കോട്ടെ ഇങ്ങളയ്ന് പൊയ്ക്കോളി ഞാന് ത്ണ്ടാക്കീട്ട് അയ്ന്ന്ല്ലത് പറയാ ട്ടോ ആഹ് ആഹ് ആഹ് ശെരി ന്നാ ന്നാ ഓക്കെ